ഹലോ
ഹലോ ഏഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേക്ണ്ട് ആഹ് കേൾക്കാം കേക്കാം ശേഷം
ആഹ് സ് സുഖാണ് ങ്ങേ വിശ്ഷൊക്കെന്താ അവടെ
ആഹ് ആഹ് ഇങ്ങനെ പോന്നു
സുഖല്ലെ ആഹ് ആഹ് ചോറോകെന്നില്ലേ
അഹ് കഴിഞ്ഞു കഴിഞ്ഞു ആഹ് പിന്നെ
ന്നട്ട് ചായാ കുടിചാ നേരായിലെ അവിന് രാവ്‌ലെ ആഹ് എന്ന് സ്കൂൾല്ലാത ടൈമല്ലേ
വർക്കിംഗ് വർക്ക് യ്യാണോ
ഏഹ് അല്ലല്ല വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ നമുക്ക് ജോലികളോരം ഉം
ആഹ് ഉം
വീട് വൃത്തിയാക്കലും അങ്ങനെ ഓരോന്ന് ആഹ് ആഹ് ലീവ് കിട്ടിയതാ വീട്ടില് മുഴുവൻ എല്ലാ ജോലികളും ചെയ്യാണ്ടാഒലോ കൊറേന്നന്ന് അവിടെട് ച്ചുവാരലും തൊട്ടലും മുട്ടലും ഇതൊക്കെണ്ടാവോലോ അതിന്നെ ഇടയിലെ കുട്ടിളൊന്ന് നോക് കണം കുട്ട്യേൾക്ക് തിന്നാൻ കൊടുക്കണം അയിന്റെ എടേല് ഒക്കെ കൂടി എല്ലതും കൂടി നമ്മളതിലല്ലേ പോണതൊക്കെ ആല്ലെ തെനേക്കം മക്കളൊക്കെണ്ടഉമ്പോ നമക്ക് ടൈം ഇട്ടുലെ നേരണ്ടാവുന്നുല്ല ഓരോന്ന് ഇട്ക്കുമ്പൊക്കെ ടൈമന്ന് പോകുംവേഗം വേഗം
ആഹ് ആഹ്
ആരുല്ലാത്തോട്ത്തോക്കെ ആവുമ്പോ നമ്മക്ക് ഒറ്റക്കെ ആവുമ്പോളേ കെടുത്തു പോവ് ശീൽടാവ്
ആഹ്
ഇന്നത്തെക്കെ കഴിഞ്ഞാ പണികള് കഴിഞ്ഞാ
ആഹ് എനക്ക് മോ മോനുണ്ട് മൂന്ന് വയസുള്ള ആഹ് മോനുണ്ട് അപ്പൊ വീട്ടിതന്നെയാണ്
ആഹ്
ആഹ്
അംഗനവാടിക്ക് പോണില്ലേ
ആ പോവാറുണ്ട് പക്ഷെ പിന്നെ രണ്ടീസായി പനി അപ്പ അതുകൊണ്ട് പിന്നെ ആ പോവാറില്ല ഇനിപ്പോ നാളെ തൊട്ട് പറഞ്ഞ് കാണിച്ചു കാണിച്ചിട്ട് ഡോക്ടർ മരുന്നൊക്കെ തന്നിട്ടുണ്ട് ആ ഇനിയിപ്പോ നാളെ ഇപ്പൊങ് കൊഴപ്പൊന്നുല്ല ഇപ്പ മാറ്റണ്ട്
ആ ഇന്റെ ചെറിയ ആൾക്കുപ്പൊ പനിയാണ് ഇപ്പൊ ഒന്ന് തൊടങ്ങണള്ളു പിന്നെ ഒറങ്ങീച്ചപ്പോ ഒന്ന് ചൂടും മേലൊക്കെ ചൂടും പിന്നെ ക്ഷീണം തല അധികാന്ന ഇരിക്കാ
ആഹ് ഇപ്പ നോക്കണം നമ്മള് ഇപ്പൊ പല രോഗങ്ങളൊക്കെ വരുന്നോണ്ടേ
ആഹ് അതെ അതെ
ആഹ് മഴക്കാലയൊണ്ട് ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ വേഗല്ലേ ജലദോഷവും പ പനിയൊക്കെ ആയോണ്ട് ആഹ് പിന്നെ വേഗല്ലേ പനിയും പകരുന്നതൊക്കെ
ആ അപ്പ മൂക്കുന്ന് നീരും ഒലിച്ച്ണ്ട്പ്പോ ദാ തുമ്പലൂതൊക്കെ മൂക്കന്ന് നീര് വെച്ചിട്ടില്ല ഇതുവരേ പ്പത നീരോലിച്ച്ണ് അപ്പൊ പനിടെ മരുന്നുണ്ടായിന് ഇപ്പട്ത്ത് പനി മാറിയതാണ് പിന്നെ തൊടങ്ങിയതാണ് അപ്പൊ അത് കൊടുത്തു മരുന്ന് കൊടുത്തു
കാലാവസ്ഥ മാറും തോറും പിന്നെ കുഞ്ഞുങ്ങക്ക് വേകായിരിക്കും
ആ അതെ
ആഹ് നമ്മക്കന്നെ ഇപ്പ നല്ല തണ്ക്ക്ന്നില്ലേ രാത്രിയാവുമ്പോഴക്കും
ആഹ്
ആഹ്
ഇത് തൺത്താളും പൊതക്കാൻയിക്കൂല പൊതപ്പ്ട്ടൊട്ത്താല് അപ്പൊ അത് തട്ടിമാറ്റും അപ്പ നീക്കും
അതെന്റെ മോനും അങ്ങനെ തന്നെയാണ്
ഈന്റെ രണ്ടാമത്തെ മോളും അങ്ങനത്തന്നെ ചെറിയ ആളും അങ്ങനത്തന്നെ
ആ ത അവർക്ക് നമക്ക് തണുപ്പ്ള്ളോണ്ട് നമ്മള് നല്ലോണം പൊതപ്പ് മൂടി കിടക്കും പക്ഷെ ഇവര് അങ്ങനെയല്ല അവർക്ക് അത് ഇഷ്ടാവൂല്ല അവനും അങ്ങനെ തന്നെയാണ് തട്ടിത്തെറപ്പിക്കാ ചെയ്യ
ആഹ് ഇന്റെ രണ്ടാമത്തെ മോള് കുപ്പായിക്കൂടെ ഇടൂലേ കുപ്പായം ഊരിടൂം കെടക്കുമ്പോ ചൂട് ഇട്ക്ക്ണ്റയും തണുപ്പിന് ചൂട് എന്നാ പറേല് ചൂടിന് തണുപ്പുന്ന് പറയും
ആ അവർക്ക് അങ്ങനെയാണ് അവരുടെ ബോഡി അങ്ങനെയാ
എന്നിട്ട്
അതുപോലെ തന്നെയാണ് ഫുൾ ഫാൻ ഇടണ തണുക്കുന്ന സമയത്തായിരിക്കും ഫാൻ ഇട്ടിട്ടായിരികും കെടക്കുക അന്നേരം കുഞ്ഞുങ്ങക്ക് ഒർക്ക്ണ്ടാവും
ആ ഇൻക്കും ഇടണട്ടോ ഫാന് ഇൻക്ക് ഫാൻ ഇല്ലാതെ പറ്റൂല എന്താറിയോ അയ്ന്റെ സൗണ്ട് കേട്ടിട്ട്ല്ലേ ഒറക്കെരൂല പിന്നെ ഒന്നാമത് ഇൻക്ക് ഞാന്റെ ശരീരം ചൂട് ശരീരാണ് അപ്പ വേഗം ചൂട് വേഗം വേർക്കും ഞാന് എത്ര തണപ്പായാലും ഞാൻ കുറ ഞാൻ പിന്നെ വേഗം വിയർക്കും ആ എന്താണ് അറിയോ ഈ മൂക്ക് ഇതൈണ്ട് ദശണ്ട് അയിന്റെ പ്രശ്നാന്ന് ചിലോര് പറയും ചൂട് ച ശരീരത്തിത്ത് ചൂട് കൂടുതലാവുള്ളൂ
ആഹ് എന്റെ ബോഡിയും അങ്ങനെ ചൂട് തന്നെയാണ് പക്ഷെ എനിക്ക് നല്ല ഇല്ല ഇപ്പൊ വീട്ടില പണിയൊക്കെ കഴിഞ്ഞാല് നമ്മുക്ക് എന്തായാലും നമ്മള് ചൂടെടുക്കും
ആഹ് അതേ അതെ
വെറുതെ ഇരുന്നുകഴിഞ്ഞാല് ആ രാത്രിസമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കും
ആ
അപ്പൊ നമ്മള് മോ ഫാനില്ലാണ്ടാണ് കെടക്കുക പക്ഷെ മോന് ഫാന്റെ ആവശ്യം ഉള്ളോണ്ട് ഞമ്മള് പൊതച്ച് കിടക്കുയ്യാ
ആ ചെല ചെല ടൈമിലൊക്കെ തണുപ്പൊന്ന് കേറി കാലിന്റെവിടെ തണുപ്പുകേറി അവിടെവരെ പൊതപ്പ് ഞാൻ പൊതപ്പിടാതെ തന്നെ കിടന്നൊറങ്ങലൊക്കെ അധികോം എനിക്കുവേഗം ചൂട് പൊതപ്പൊക്കെ വേണം പൊതപ്പുപറ്റൂല എത്ര തണുപ്പിലായാലും പൊതക്കും പൊതക്കാതെ കെടക്കലാണ് ഞാൻ അധികം ചെയ്യല് പിന്നെ അല്ല നമ്മുക്ക് ശരീരത്തിൽ നല്ലൊരു പനി അങ്ങനെയെന്തെങ്കിലും വയ്യായ്ക വരുമ്പൊക്കെ
ആ ആ
ഇപ്പത്തെ കാലാവസ്ഥ അങ്ങനെയല്ലേ വീട്ടില് ഇപ്പെണ്ട് ഇമ്മെണ്ട് ഇമ്മാന്റെ ഒരു ഉമ്മ ഇണ്ട് വലൃമ്മ ഇണ്ട് ആ ഇ മഴെ ഇതുവരെ മഴയാണെ ഇപ്പോ വെയിലിതാ ആണോ ഉച്ചക്കുമുതല് വെയില് തന്നെആയിന്ന് ആ ആ
വെളിച്ചം ഉണ്ട് ഇന്നാ
ആര് അയൽവത്തെക്കൊണങ്ങി കൊറച്ചൊക്കെ ഒണങ്ങി ഒക്കെ തോര് കൊണ്ടോയ് മടക്കിവെച്ചിക്കണ് നോക്ക് ഇനീയൊണ്ട് ഒണങ്ങാൻ കെടക്കണ്
ആ അതല്ലേ നമുക്ക് തുണിയാണ് പ്രശ്നം ഒന്ന് ഒണങ്ങി കിട്ടുന്നില്ല വെയില് വരുമ്പം വിചാരിക്കും നല്ല വെയിലൊള്ളപ്പോ വിചാരിക്കും ഒന്നു മഴപെയ്താ നല്ലയായിരുന്നു
ഉം അയ്ന് ഒണങ്ങിയിട്ടില്ലെന്നുവെച്ചാ സ്മെല്ലാണെന്ന് ഓർക്കൂലേ അതാണ്
ആ നമ്മളിവിടെ മെഷീന് മെഷീനില് ആറ്റുകേം ചെയ്യും എന്നാലും
കാണുവല്ലോ
എന്താ ആ നല്ലവൃത്തിയിൽ ഒണങ്ങി കിട്ടിയാലവരും മെഷീനില് ആറ്റികഴിഞ്ഞാലും ഒരു ചുളിവുണ്ടാവും ഡ്രസ്സിനൊക്കെ
ആ അതൊണ്ടാവും ഇവിടെ മാത്രമല്ല ഞാന് വെയിലിലിട്ട് ഒണക്കലന്നെ ചെയ്യണത് വെയിലാകുമ്പോ ടൈമിലൊക്കെ കല്ലുവെച്ച് തിരുമ്പല് മഴ ഇപ്പൊ അധികം അതിലാ തിരുമ്പല് പിന്നെ ചളില്ലാതൊക്കാണ് കല്ലുമ്മേ വെച്ച് ഒഴുതുമ്പോ കണ്ട് ഒഴുതികാണ്ട് കിട്ടും ഓയിക്ക് പിന്നെ ഇവര് പണിക്കുപോവുമ്പോക്കെ ചളിയും ഇതൊക്കെ ആവൂലേ പ്പ അങ്ങനൊക്കെ ആകുമ്പളും ക്കെ ബുദ്ധിമുട്ടാവും ചളി പോകൂലല്ലോ പ്പയ്മേന്നങ്ങനെ ആ ഒഴുതീട്ട് ഞാന് അഴക്കിട്ടാലോ പിന്നെ മക്കള് ചെറിയമോള് പിന്നെ അവിടോം ഇവിടോം നെരങ്ങീട്ട് ഓള എന്തിന് ഓ ട്ടം തുള്ളലും മൂട്ടിലൊക്കെ ചളി ഇതൊക്കാവും അതും വേണങ്കി കല്ലുമ്മേഇട്ടൊന്നു ഒരസി അഴിക്കിടല്
ആ ഹാ ഹാ
നല്ല വെയിലാന്ന് ഒതുങ്ങിക്കോ
ഉം വൈകുന്നേരം ചായക്കൂട്ടൽന്നെക്കെ എന്നാ
ചായക്കിന്നിതാ ഓ മക്കളൊക്കെ നൂഡിൽസാണറഞിട്ട് പിന്നെ മു താ നൂഡിൽസ് കൊണന്നിപ്പോ ഞാ ഉണ്ടാക്കി കൊടുത്ത് അത് തിന്നു ഓരെണ്ണംഎടുത്തു വെളമ്പിതിന്നത്താ പിന് ആ ഓർക്ക് ഒരു പൂ പൂതി എന്നും ഇല്ലല്ലോ എപ്പളെങ്കിലുമൊന്ന് ഒരു
ആ ആ അതെ അതെ എൻറെ മോനും അങ്ങനെതന്നെയാ ഈ ന്യൂഡ് അച്ഛന് ഭയങ്കര താല്പര്യാ അവന്റച്ഛന് അവനുവാരി കൊടുത്തിട്ടുവേണം ഭക്ഷണം കഴിപ്പിക്കാൻ ഇത്തിരി നൂഡിൽസൊക്കെ ആണെങ്കില് തന്നെവാരി കഴിക്കും
അങ്ങനൊക്കെ ഇപ്പം എന്റൊപ്പം നിന്ന് എല്ലായിട്ടും നിന്നൊ നിന്നൊക്കെ ചെയ്യ്തു ഇപ്പം വെളമ്പി തിന്നൊന്ന് പറയും ഞാനങ്ങോട്ട് എറങ്ങി പോലപ്പം തിന്നുന്നു ചെറിയ ആൾക്ക് വെളമ്പി കൊടുത്തുകാണ്ട് മൂന്നാള്
മൂന്ന് ആ ആ
മൂത്ത ആളാപ്പൊ വെളമ്പി കൊടുത്തിപ്പോ തീ അല്ലാ തീറ്റിക്കണത് രണ്ടായാല ആൾക്കാര്
ട്ടേ കാണല്ല ആദ്യം നമ്മള് വാരി കൊടുത്ത് വാരി കൊടുത്ത് ശീലിപ്പിച്ച് അത് അവർക്ക് തന്നെ വാരി കഴിക്കാനുള്ള ബുദ്ധിമുട്ടാക്കും
ആ അനിയത്തി കുട്ടികളൊക്കെ വലിയ കാര്യാണ് എല്ലാവരും നോക്കും ഏത് കുട്ടികളായാലും ഓൾക്ക് വലിയ കാര്യാണ്
എല്ലാരും നോക്കും പിന്നെ നമ്മള പ്രായമുള്ള ആൾക്കാരായാലും പോകുമ്പോ കൈ പിടിച്ചലും പിന്നെ നമ്മളായാലും ഓളായാലും നോക്കും നമുക്ക് എന്തെങ്കിലും പ റ്റ എപ്പോഴും ഓൾക്കൊരു സങ്കടാ അപ്പൊ നമ്മള് അവിടുത്തെ വന്നിരുന്നാലും അങ്ങനെ ആദ്യം നമ്മള് ആദ്യത്തെ കുട്ടിയാമ്പോ അധികം കൊഞ്ചിക്കല്ലോ അങ്ങനെ
ആഹ് ആഹ് അതെ
അങ്ങനായിട്ട് പിന്നെ ഓൾക്കാരാണ് ഓള് എന്ത വീട്ടിൽക്ക് പോകുമ്പോ ഞാൻ വാണം അല്ലെങ്കിൽ ഓളൊപ്പ വേണം ഇത് വീട്ട് പോകുമ്പോ അങ്ങനെയൊക്കെണ്ട് ഓൾക്ക്
ഉം ഇനിപ്പോ നാളെ സ്കൂളൊക്കെ ഉള്ളോണ്ട് ഇവിടെ ഇപ്പൊ അവന് ഇപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞതെ ഉള്ളൂ
ഏഹ്
ഇപ്പ ഇന്ന് ഞായറാഴ്ച ആയോണ്ട് പിന്നെ അവന്റെ അച്ഛൻ എന്തൊക്കെയോ കൊണ്ടുവന്നി ട്ടുണ്ട് ബേക്കറിന്ന് ഇനി വൈകുന്നേര ചായക്ക് അതൊക്കെ മതീന്ന് വിചാരിച്ചു
ആഹ് ആ ബേക്കറിയോ അധികം തിന്നണേ നല്ലതല്ല മക്കള് തിന്നാ പിന്നെ ചോറ് കഴിക്കല്ല ഒക്ക ബുദ്ധിമുട്ടന്നേണ്
ആഹ് ബുദ്ധിമുട്ട് തന്നെയാ പക്ഷേ ഞാറാഴ്ച്ച ആയോണ്ട് പിന്നെ അവന്റെ അച്ഛൻ വാങ്ങിച്ചിട്ട് വന്നതാ ഇനിയിപ്പം ചക്ക പുഴുക്കുണ്ട് കൊർച്ച് ചക്ക കണ്ണ് എടുത്ത കണ്ടു കൂട
ഏഹ് ചക്കക്കേ ഇവിടെ എല്ലാർക്കും ഇഷ്ടാണ് അപ്പൊ പിന്നെ കൊഴപ്പല്ല ഉണ്ടാക്കിയാൽ തിന്നും ഉം കൂട്ടാൻ വെച്ച്ങ്ങനെ തിന്നുന് രണ്ടാമത്തെ ആള് ഇപ്പൊ ഇപ്പൊ ചക്കക്കണിങ്ങ് കൊറേ തിന്നും എത്ര വച്ച പള്ളാറച്ച് തിന്നു
മറ്റേ പച്ചച്ചൊള ഇല്ലേ അത് എത്ര കൊടുത്താലും കഴിക്കും
ആ ഇ ചെറിയ ഒരു വയസ്സുള്ള കുട്ടീടപ്പോ ചക്ക അയാമേ ചക്ക മാങ്ങ കായാ മതി കണ്ടാല് അം അം ന്നർഞ്ഞ് പിന്നാലെ നടക്കും കിട്ടുന്നവരെ
ഈ കുഞ്ഞുക്ക് ഇതിന് എന്റെ മോൻ അങ്ങനെയായിരുന്നു ഒരു ഒരു വയസൊക്കെ ഉള്ള സമയത്ത് വാരി കൊടുക്കുമ്പോ ചക്ക അതെന്താന്ന് പോലും അറിയില്ല പക്ഷെ അവൻ വായി തുറന്ന് കാണിച്ചരും അപ്പൊ കഴിക്കും ഇപ്പൊ വലുതായി അതിന്റെ ടേസ്റ്റ് മനസ്സിലായി അപ്പ അതുകൊണ്ട് തന്നെ അവന് ച ക്ക കണ്ടൂട എന്ന് വീട്ടില് ചായ ചായക്ക് ച ക്ക ആണെങ്കിൽ അവന് വേറെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യണം അമൃത പൊടി ഉണ്ടെങ്കിൽ അമൃതം വെച്ചോട്ക്കും
ആഹ് ന്റെ രണ്ടമത്തെ ആള് അങ്ങൻതന്നെ അമൃത പൊടിയൊണ്ട് ഉണ്ട ഉണ്ടാക്കണം ഇതുവരെ വൈന്നേരം ഉണ്ട ഉണ്ടാക്കണന്ന് പറയാപ്പ നൂഡിൽസും മെതിയാണിന്ന് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കും ഇനിയിപ്പോ അത് വർക്കുമ്മേഞ്ഞി കഴിഞ്ഞാ പറയുമാണെങ്കി ഉണ്ട ഉണ്ടാക്കികാളീ ന്ന് ഓൽക്ക് എന്തെങ്കിലും തിന്നാ ചോറും കഞ്ഞിം വേണ്ട എന്തെങ്കിലും തിന്നണം എല്ലാം ചേരുന്നേന്ന് പോയിട്ട് ചെല്ലാതെ അതില് ഫില്ലാജ്താണ് ഫില്ലാജ് ഏത് നേരം തൊർക്കും ൻ്റെ ഫില്ലാജ് തൊർക്ക
ആഹ് ആഹ് ആഹ് അതെ
ഓര് ക്ക് എന്തെങ്കിലും തിന്നാൻ വേണ്ടേ ചെറിയ മക്കളല്ലേ അവർക്ക് നമ്മൾ മാതിരി ഒന്നുമല്ല നമ്മൾ പണ്ടത്തെ.
അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക പക്ഷെ അവരൊന്നും കഴിക്കൂല്ല പക്ഷെ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നത് കാണുമ്പോ സങ്കടാവും കാരണം ഇപ്പൊ അങ്ങനെ ആണല്ലോ. ഓരോന്ന് ഈ ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ടാണല്ലോ പല അസുഖങ്ങളും വരുന്നത് തന്നെ.
ആന്ന് മ ഫ്രൂ ട്‌സാളൊക്കെ നല്ലോണം തിന്നും ഫ്രൂട്‌സാളൊന്നും കൊഴ്പ്പല്ലോർക്ക്
ആ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും നേന്ദ്രപഴം നെയ്യിലിട്ട് പൊര്ച്ചൊക്കെ ആക്കാണെങ്കി കൊടു
അതൊക്കെ നല്ലതാണ് അതൊക്കെ പ്പെ എന്നും ചെയ്യും തിന്നണം കുട്ടിയള് തിന്നണം അങ്ങനെയൊക്കെ തിന്നുമ്പം. തടിക്ക് പിടിക്കും മക്കളൊക്കെ ആയാലും. നമ്മൾക്കും നല്ലതാ പക്ഷെ അമ്മക്ക് നേരല്ല അമ്മക്ക് തിന്നാൻ നേരല്ല്യ ഒന്നു ഇണ്ടാക്കാനും. നേരല്ല ഒന്നിനും നേരല്ലല്ലോ
ആഹ് പിന്നപ്പ അങ്ങൻവാടി പൊന്നൊണ്ട് അംഗൻവാടിന്ന് കഴിച്ചോളും അവിടെയാണെങ്കില് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെല്ലേ കൊടുക്ക
ആ ഇപ്പോ എർങ്ങിയതാ പ്പോ ഓരോന്ന് ഇണ്ടാക്കി കൊട്‌ക്കണല്ലോ ഉം രാവിൽ പത്തുമണി ആയാല് വേറൊരു ഉണ്ട അട അങ്ങനെ പലെതും ഇണ്ടാക്ക്‌ണ്ട് ഇപ്പൊ
ഉം ഇങ്ങക്ക് കുട്ടിയെക്ക് സ്കൂൾലൊക്കെ ആണെങ്കില് ഇതൻ ഭക്ഷണം ലഞ്ചല്ലാ കൊട്‌ത്ത് വിടേണ്ടി വരൂ ലെ
ആ ആ
ഉം
ഉം
വേറെ പിന്നെന്താ എവ്ടെയാ മക്കളൊക്കെ എവ്ടെയാള്ളെ
നൂഡിൽസ് കഴിക്കുന്നു അടുക്കളയിൽ താ
ആ ഹ ഹാ ഹാ ശ് ശ്
ഇന്നാ ശെരിട്ടോ ഉം ശരി ആ വിളി